ആ ഹലോ എന്തൊണ്ട് സുഖമാണോ?
സുഖാണ്.
ആ മറ്റേ പി എസ് സിയുടെ എവിട എവിടെന്തണ്ടാ ഇപ്പൊ പഠിക്കുന്നത്
ഹൃദയം മുതൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നു.
ആണോ രക്തപര്ഹാന വ്യവസ്ഥയുടെ ഒരു കേന്ദ്രവാ ഹൃദയം അതറിയാമോ?
ആ അതെ ദേശീയ ലോക ഹൃദയദിനം സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ്.
ആ ഓ അതേണൊക്കെ തന്നെ അർബുദം ബാധിക്കാത്ത നമ്മുടെ ശരീരഭാഗം കൂടിയാണ് ഹൃദയം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ മനുഷ്യനിൽ ആദ്യം വളരുന്നത് ഹൃദയമാണ്.
മ്മ് മ്മ് മ്മ് പിന്നെ അതെ കണക്ക് ആ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കാണാപ്പാഠം പഠിക്കരുത്. നമ്മൾ എ പ്പോഴും മനസ്സിലാക്കി വേണം പഠിക്കാനാവട്ടെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്.
അതെ നമ്മളെപ്പോഴും നമ്മളുടെ സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്നതായിരിക്കും നല്ലത്.
ആ ആ ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ്റി അമ്പത് തൊട്ട് മുന്നൂറ് ഗ്രാംവരാ അതൊ ഓർത്ത് വെച്ചേക്കണം കേട്ടോ.
ആ നമ്മുടെ കൈമുഷ്ടിയുടെ വലിപ്പമാണല്ലോ ഹൃദയത്തിനുള്ളത്.
ഓ അതേണക്ക് തന്നെ ആ ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ഇരട്ട സ്തരമുള്ള ആവരണത്തിനെ പറയുന്ന പേര് പെരിക്കാർഡിയോ എന്നാ. ഇതൊക്കെ പഠിച്ചായിരുന്നോ ക്ലാസ്സില്?
ആ ഇതൊക്കെകേട്ടിട്ടുണ്ട്. പെരി കാർഡിയോ നമ്മള് കുഞ്ഞു ക്ലാസില് മുതലേ പഠിക്ക
ആ ആ പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മള് കൊണ്ടുവന്ന് എക്സാമിന് തെറ്റിച്ച് കളയും.
അതെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അപ്പൊ ഓർമ്മ കിട്ടാതെ നമ്മള് തെറ്റിക്കുന്നത്.
അതെ അതെ അതേണക്ക് തന്നെ ഹൃദയത്തിന് എത്ര രണ്ട് അറകളുണ്ട് ഏതാ അറിയാവോ അത്?
ഹൃദയത്തിന് നാലറകളുണ്ടല്ലോ.
ഓ മനുഷ്യ ഹൃദയത്തിലെ മുകളില് മുകളില് മുഗൾ ഭാഗത്തായിട്ട്
ആ
ഏതാണന്ന് അറിയാവോ അത്?
ഉം. അറിയത്തില്ലല്ലോ?
ഏട്രിയങ്ങളും ഓറിക്കളും അറിയത്തില്ലേ?
ആ അതല്ലേ നാലെണ്ണം രണ്ട് ഏട്രിയവും രണ്ട് വെട്രുക്കളും.
ആ മൊത്തം നാല് ആ നാലെണ്ണ മല്ലേ ആ ആ ആആ പിന്നെ അതേണക്ക് തന്നെ ആ വേറെ എന്തോ ഒരു കാര്യവും കൂടെ ഹൃദയത്തെ കുറിച്ച് പറയാൻ വന്നേ എന്തെങ്കിലും വേറെ അറിയാവോ ഹൃദയ യത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ അത്.
ആ ഹൃദയ മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാത്ത പേശിന്ന് അറിയപ്പെടുന്നത് ഹൃദയ പേശിയാണ്.
ഓ ഓ ആ ആ ആ പിന്നെ അതേണക്ക് ഈ അർബുദം ബാധിക്കാ ത്തത് ഈ ഹൃദയം മാത്രമേ ഉള്ളോ? വേറെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ബാധിക്കും അല്ലേ?
ആ എല്ലാ ഭാഗത്തും ബാ ബാധിക്കും.
ഓ ഓ ഓ അതെണക്ക് തന്നെ ആ കൃത്രിമമായ പേസ് മേക്കർ എന്തോ ഈ പേസ് മേക്കർ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ?
പേസ് മേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു വൈദ്യുത സെല്ലുകൾപ്രവർത്തിക്കുന്ന ഭാഗമാണ് പേസ് മേക്കർ അവിടെന്നാണ് നമുക്ക് ഇമ്പ വരുന്നത് ബ്ലഡ് പമ്പ് ചെയ്യണമെന്ന് ഹൃദയത്തെ ത്തിന് അറിവ് കിട്ടുന്നത് ഈ പേസ് മേക്കറിന്നാ.
ഓ അത് എന്നാ അതിന്റെ ശസ്ത്രക്രിയ നടന്നത് ഏതു വർഷമായിരുന്നു?
പേസ് മേക്കറിന്റെ ശസ്ത്രക്രിയ നടന്നത് ഏത് വർഷമായിരുന്നു?
ആയിരത്തി തൊള്ളായിരത്തി അറുപതാ ഓർത്ത് വെച്ചേക്കണം അത്. പിന്നെ ആ പിന്നെ അതെണക്ക് തന്നെ പ്ലസ് ടുവിന് ഏതായിരുന്നു സബ്ജക്ട് സയൻസ് ആയിരുന്നോ?
ആ സയൻസ് ആയിരുന്നു പ്ലസ് ടുവിന്.
ഗോഡിലൊക്കെ ഒരുപാട് ഇത് വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ഹൃദയത്തിന്റെ ഓർമ്മ ഉണ്ടോ അതൊക്കെ
ഓ വരച്ച മാത്രം പോരല്ലോ അടയാള പെടുത്തണം
പിന്നെ എക്സാമിനും അത കണക്കൊക്കെ തന്നായിരുന്നു
ആഹ ഏതെങ്കിലും ഒരു ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടയാളപ്പെടുത്താൻ ഫുള് കൺഫ്യൂഷൻ ആകും
അതെ പിന്നെ അതണൊക്കെ തന്നെ നമ്മുടെ രക്തത്തിന്റെ ഒഴു ക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ മറ്റേ ഊർജ്ജ മഹാസിര മധോ മഹാ അതൊക്കെ അറിയാവോ
ആഹ അറിയാമെങ്കിലും ക്യുഎസ്ടിയൻ കാണുമ്പോ ചിലപ്പോ അങ്ങ് സംശയംമാവും ഏതാ വലുത് ഏതാ ചെറുത്
അത ശരി അ മഹാദനി ഇടത് വശത്താ വരുന്നത് ഇടത് വെട്രിക്കുള്ള മഹാധമനി വരുന്നത്
ആ അവിടെന്നാണ് എന്താണ് ശു അവിടെ അതാണ് ശുദ്ധരക്തം ക്കുന്നത് ശു എല്ലാ ഭാഗത്തേക്കും കൊണ്ടു പോവുന്നത് ഇടത് ഭാഗത്ത്ന്നാ
ആ അത് നെക്കെ നമ്മ്ടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര ശരാശരിയാ സ്തംഭിക്ക്ന്നത്
എഴ്‌വത്രണ്ട് തവണ
എഴ്‌വത്രണ്ട് തവണയല്ലേ?
ആ അത് പൂജ്യം പോയിന്റ് എട്ട് സെക്കൻറ് ആണ് ഒരു ഹൃദയസ്പന്ദനത്തിന് എട്ക്ക്ന്ന സമയം
അപ്പൊ നമ്മള് മരിച്ച് കഴിഞ്ഞാല് എത്ര നേ ഏ രം വരെ ഈ ഹൃദയം ഇങ്ങനെ സ്തംഭിച്ചോണ്ടിരിക്കുവായിരിക്കും.
ഹൃദയാഘാതം മൂലവാണെങ്കി അപ്പൊ തന്നെ പിന്നെ അത് സ്ത സ്തംഭിക്കത്തില്ലല്ലോ ഹൃദയം
പിൻ അറ്റ്‌ല നമ്മൾ ആക്സിഡൻറ് ഒക്കെ വന്ന്ട്ട് ഓരോരുത്തര് ഹൃദയം അ ശസ്ത്ര ക്രിയ നടത്തിയെന്ന് പറയത്തില്ലേ ട്രാൻസ്ഫർ ചെയ്തെന്ന്
ആഹ്
അത് അപ്പൊ അതിനെ കുറിച്ചറിയാവോ?
ആ അതിനെ കുറിച്ച് അറിയത്തില്ല.
ഉം ഉം ഉം പിന്നെ അതേണക്കന്നെ സിസ്റ്റാളി, സിസ്റ്റാളി എന്തുവാ സംഭവം?
സിസ്റ്റോളിന്ന് വെച്ച് കഴിഞ് കഴിഞ്ഞാ ഹൃദയാറകളൊക്കെ സങ്കോചിക്ക്ന്നതാണ് സങ്കോചിക്കുമ്പോഴാണല്ലോ ബ്ലഡ് പൊറ ത്തേക്ക് പോവുന്നത്
ഓഹ്
ഹൃദയം സങ്കോചിക്ക അതാണ് സിസ്റ്റോളീന്ന് പറയുന്നത് സിസ്റ്റോളി പ്രഷർ
യെലെ
ആഹ് സിസ്റ്റോളിക്ക് പ്രഷറ് ഡയസ്‌റ്റോളിക് പ്രഷർന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഓ അത് നൂറ്റി ഇരുപത് എം എം അല്ലേ വരുന്നത് സിസ്റ്റോളി പ്രഷറ് ന്ന്
ഡയസ്‌റ്റോളിക് എൺപത് അപ്പൊ നമ്മള് നോക്കുമ്പോ നൂറ്റിരുവത് ബാർ എൺപതാണ് നോർമൽ പ്രഷ റ് വരുന്നത് ഒരിക്കലും എൺപതേ ബാർ നൂറ്റി ഇരുപത് ന്ന് പറയാൻ പാടില്ല.
ഓ നൂറ്റി ഇരുവതേ ബാർ എൺപത് അല്ലെ അ ആഹ് ആഹ് പിന്നെ അതേണക്കെന്നെ പൾസ് പൾസിനെ കുറിച്ചും കൂടെ എനിക്കൊന്ന് പറഞ്ഞ്താ
പൾസ് ന്ന് പറയുന്നത് നമ്മുടെ ഈ കയ്യിലേ നരമ്പ് നോ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അതായത് ഹൃദയം സ്പന്ദിക്കുന്ന അതേപോലെ അന്നെയാണ് പൾസ് നമുക്ക് അറിയാൻ പറ്റ റ്റ്ന്നത്
ഓ ഓ ഓ ഓ അതിനെണക്ക് പൾസിന്റെ നെരക്ക് ഹൃദയട്പ്പിന്റെ നിരക്കും തമ്മിൽ തുല്യവായിരിക്കും.
ആ അതെ തുല്യവായിരിക്കും
ഓ ഓഹ് ഏകദേശം നമക്ക് ആ പറഞ്ഞോ?
ലോകത്തില ആദ്യത്തെ കൃത്യമ ഹൃദയം ഏതാന്ന് അറിയാമോ? ജാർവിക് സെവൻ ആണ് ആദ്യമായിട്ട് കൃത്രിമ ഹൃദയം
ഓ ജാർവിക് സെവൻ അല്ലേ
ആഹ് അതെ
നമ്മള്പ്പ ഹൃദയം എടുത്ത് കഴിഞ്ഞാ ഹൃദയത്തിന്റെ ആ പിന്നെ അറകളും പിന്നെ ലോക ഹൃദയദിനം പിന്നെ അതെനകന്നെ അയിന്റെ പഠനം പിന്നെ സ്പെയ്സ് മേ ക്ക്ർ പിന്നെ പൾസ് ഇതൊക്കെ ആവുമ്പോ ഏകദേശം ഹൃദയം അങ്ങ് കവർ ആവും ല്ല്യോ?
ആഹ് ഹൃദയം കവറാവും പക്ഷെ ഇതിൽ തന്നെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പി എ സിക്ക് ചോദിക്കാവുന്ന രീതിയില് അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും
അ ഇതിനകത്ത്ന്ന് പി വി ക്യു നോക്കിട്ടുണ്ടായിരുന്നോ എടാ
പി വെ ക്യു നാത്ത് കൂടുതലും ഉള്ളത് ഞാൻ നോക്കിട്ടില്ല അങ്ങനെ പക്ഷെ അവിടെ ചോദിക്കുന്ന വെച്ച് നോക്കുമ്പം ഹൃദയത്തിലെ അറകൾടെ കാര്യവും അശുദ്ധരക്തം വഹിക്കുന്ന പിന്നെ ദമഹാധമനി ശ്വാസകോശധമനി അവിട്ന്നൊക്കെയാണ് കൂടുതല് ചോദ്യങ്ങള് വരുന്നത്.
എന്തു ഇല ഹൃദയ ശസ്ത്രക്രിയ നടത്തിയതാർന്നോ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ആദ്യമായിട്ട് മനുഷ്യ നിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അറുവ അറുവത്തേഴില്
ആഹ് അതെ
ഉം ഡിസംബർ മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ മൂന്നിന് ആ പിന്നെ ആ അതണക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ എവിടെയാ മാറ്റി റ്റി വെച്ചേന്ന് അറിയാവോ
കേരളത്തില് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി
നമ്മുടെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആ ജോസ് ചാക്കോ പെരിയാപുരം എന്ന് പറഞ്ഞ ആളായിരുന്നു
ആഹ് ഇത് ഞങ്ങൾക്കവിടെ എടുത്തിട്ടുള്ളതായിരുന്നു പ
എടുത്തിട്ടുണ്ടല്ലേ നമ്മുടെ രക്തത്തിനെ കുറിച്ച് അറിയാവോ എന്തെങ്കിലും അതിന്റെ പഠനത്തിന് പറയുന്ന പേരെന്തോ ആയിരുന്നു
രക്തത്തെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി ആയിരുന്നില്ലേ
ഓ ഹെമറ്റോളജി അല്ലെ നമ്മുടെ ശരീരത്തിൽ എത്ര രക്തത്തിൽ എത്ര പി എച്ച്ന്റെ വാല്യു ഉണ്ട്
ആഹ് ഫൈവ് പോയിന്റ് സിക്സ് ആണോ ഞാൻ
അല്ലല്ല അല്ല സെവൻ പോയിന്റ് ഫോർ മറക്കരുത് സെവൻ പോയിന്റ് ഫോർ ആണ് ത്തത്തിലെ പി എച്ച് വാല്യു
ആഹ്
മനസ്സിലായോ അതൊക്കെ ഇമ്പോർട്ടന്റ് അതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ അതാ ഞാൻ പറഞ്ഞ സിമ്പിളാ നമ്മളെല്ലാം കൊണ്ടുവന്ന് മറന്ന് തെറ്റിക്കുന്നത്
ഉം രക്തം കട്ട പിടിക്കാൻ മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ എടുക്കും
കട്ട പിടിക്കാനായിട്ടല്ലേ
ഉം
ആഹ് നമ്മളുടെ രക്തം ഇല്ലാത്ത ശരീരകല ഏതാന്ന് അറിയാവോ
അത് എപ്പിത്തീലിയം കലയാ
എപ്പിത്തിലിയൻ കലയല്ലേ ഓഹ് അത കണക്ക് തന്നെ ആ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്നത് ആഹ് പറയുന്ന പേരെന്താ
ആഹ് ഹിമോസയാനി
ഹിമോസായാണ് ഹീമോസയാനിൽ കാണുന്ന ഒരു ലോഹമാണ് കോപ്പർ ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചോ
ഇത് ക്ലാസിലൊന്നും ടോപ്പിക്ക് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ റാങ്ക് ഫായലീന്ന് കാണാൻ പറ്റും ന്നുണ്ട്
ആഹ് അല്ലെങ്കിലും നമുക്ക് ഈ ഹൃദയമൊന്നും എടുക്കുമ്പോഴേ ഈ എല്ലാം ഒന്നും ക്ലാസ്സിൽ പറയുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്
ഏത് ടോപ്പിക് എടുത്താലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോകുന്നുണ്ട് ബേസികായിയിട്ടുള്ള കാര്യ ങ്ങളാണ് ഇട്ട് പോകുന്നത് ഇത് പരീക്ഷക്ക് ചോയ്ക്കുമ്പോ നമ്മള് തെറ്റിക്കുകയും ചെയ്യും
അത് സത്യം അവര് കുറച്ച് അവരായിട്ട് കളക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം പറയും അല്ലാതെ അവരൊരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ടല്ല നമുക്ക് വന്ന് പറഞ്ഞു തരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് നന്നായിട്ട്
അവരെപ്പോഴും ബേസി കാര്യങ്ങൾ ചെറുതാണങ്കിൽ അത് വിട്ടുകളളയുകയാണെന്നാ തോന്നുന്നത് പക്ഷെ ബേസികാണ് എൽ ജി എ എപ്പോഴും ചോദിക്കുന്നത്
അതെ അതെ അതെ അത് പ അവര് ആ പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ മാത്സിന്റെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ അവര് കൊറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സെലക്ട് ച്ചിട്ടുണ്ട് അത് മാത്രം വന്നാ ഞങ്ങക്ക് ക്ലാസിൽ പറഞ്ഞു തരുന്നത് മാക്സിന്റെ എന്നാ സിമ്പിൾ ആയിട്ടുള്ള ഒന്നും പറഞ്ഞു തരത്തില്ല പിന്നെ ഉം പിന്നെ പ്ലാസ്മയെ കുറിച്ച് പ്ലാസ്മയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ
പ്ലാസ്മ എന്ന് പറഞ്ഞത് രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ ഏറ്റവും കൂടുതല് ആഹ് പ്ലാസ്മാണ് ഉള്ളത് അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മയാണ് പ്ലാസ്മേൽ ആണെങ്കിൽ ജലമാണ് കൂടുതലുള്ളത്
ഓ തൊണ്ണൂറ് ശതമാനംല്ലേ തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെല്ലേ ആഹ് ആഹ് ആഹ് പിന്നെ നമ്മുടെ പാറ്റയില്ലേ പാറ്റയെ നമ്മള് പ്ലസ് ടുവിന് പഠിക്കുമ്പോ കീറി ചെയ്തിട്ടുള്ള സർജറി അറിയാവോ ഓർമ്മയുണ്ടോ അത് എന്ത് പാടാ ഒരു മു പിന്നെ നീടി ല് ഒക്കെ വെച്ചിട്ട് എടുത്ത് ചെയ്യുന്നത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തവളെ ഉണ്ടായിരുന്നു തവളെ ചെയ്യണമായിരുന്നു
ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല
ആണല്ലേ ആ രക്തത്തിന്റെ നിറം എന്തോന്ന് അറിയാവോ പാറ്റേടെ
പാറ്റേടെ നിറം വ്യക്ത വെള്ളക്കളറല്ലേ
വെള്ളക്കളറ് അതേകണക്കന്നെ മണ്ണിരയുടെ രക്തത്തിന്റെ നിറോ അതറിയാമോ ചുവപ്പ് ആ കുളയട്ടയുടെയാണെങ്കിലോ
നീ അ പ
പച്ച നീരാളിയുടെ ആണെങ്കിൽ നീല നീരാളി നീല അത് ഓർത്തു വെക്കാൻ നമുക്ക് എളുപ്പ് പ്പാ ഓക്കെ അപ്പം പിന്നെ ആ അങ്ങനെ ക്ലാസ്സിന് പോയിട്ട് ഏകദേശം നല്ല അറിവൊക്കെ ഉണ്ടല്ലേ
അങ്ങനെ ചോദിച്ചാ അറിവൊണ്ട് പക്ഷെ നല്ലപോലെ പഠിച്ചു തോപ്പിക്കയാണ് ഞാനിത് പക്ഷെ പറന്നു പോകുന്നുണ്ട്
പക്ഷെ നമുക്ക് അതങ്ങോട്ട് അപ്ലൈചെയ്യാൻ പറ്റുന്നില്ല എക്സാമിനുവരുമ്പോ അല്ലേ അതാപ്രശ്നം
എക്സാമിനു വരുമ്പോ ഓപ്ഷൻ കാണുമ്പോ കൺഫ്യൂഷൻ ആകുന്നു ടെൻഷനാകുന്നു ഓപ്ഷൻ മാറിപോകുന്നു
ത്തില്ലെങ്കിലും നമ്മള് എപ്പോഴും കൊറേ പി വൈ ടു ഡെയ്ലി ഈ പഠിക്കുന്നവരുണ്ടല്ലോ കൺസിസ് ചെടാവര് പറയുന്നതെന്തെന്നറിയോ നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും പത്ത് ക്വസ്റ്റ്യനെങ്കിലും ചെയ്തു നോക്കണംന്ന് അത് തെറ്റിക്കോട്ടെ പക്ഷെ നമ്മൾ ഓർ ത്തുവെച്ചിരിക്കും തെറ്റുന്നത് ആ പത്തു ക്വസ്റ്റ്യനെങ്കിലും ചെയ്യണൊന്നാ അവര് പറയുന്നത്
ആ വളരെ ബേസിക് ക്കായിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ട കൊറെ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഇപ്പോഴാണത് അറിയുന്നത്
അത് സെരിയാ പിന്നെ ആം പിന്നെ അതെണക്കുതന്നെ നമ്മുടെ അരുണരക്താണുക്കളില്ലേ അത് നിങ്ങൾ ക്ലാസ്സിൽ എടുത്തായിരുന്നോ ടോപ്പിക്ക്
അരുണരക്താണുക്കള് രക്തം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണല്ലോ ആർ ബി സി അതിനാത്താണല്ലോ ഹീമോഗ്ലോബ് ള്ളകതുകൊണ്ടാണ് നമുക്ക് ചുമന്ന കളർലഭിക്കുന്നത്
അതിന്റെ ആയുർദൈർഘൃം വരുന്നത് നൂറ്റിഇരുപത് ദിവസങ്ങാണ്ടല്ലേ
ആണ് ആണ് അതുപോലെ ക്ഷേതരക്താണുക്കളും ഉണ്ട് ഓരോ രക്തണുക്കൾക്കും അതിന്റേതായ ഇതുണ് ഉണ്ടല്ലോ ഫംഗഷൻസ് ഉണ്ടല്ലോ
നമ്മുടെ ക്ഷേതരക്താണു ക്ഷേതരക്താണുക്കളെങ്ങാണ്ട് ശാസ്ത്രീയനിയമം ഉണ്ടല്ലേ ലൂക്കോസൈറ്റെന്ന്
ആ ലൂക്കോസൈറ്റെന്നാണതിനു പറയുന്നത് അത് ഒരു പത്ത് പത്തു പതിനഞ്ച് ദിവസ് മാണ് അതിന്റെ ആയുർദൈർഘ്യം പറയുന്നത് അവരാണ് ഈ രോഗകാരികളെ ക്കെ നശിപ്പിക്കുന്നത് അവരല്ല് ല്ലേ ആണ് രോഗപ്രതിരോധശേഷി ആ രോഗപ്രതിരോധശേഷി ക്കെ അവരുടേതാണ് പിന്നെ അത് ആളുകൂടുമ്പോഴാണീ
എന്തോ ബ്ലഡ് ക്യാൻസറൊക്കെ വരുന്നത്
ആ അതെ ബ്ലഡ്ക്യാൻസർ ലുക്കീനിയ അളവുകുറയുമ്പോ ലുക്ക് കോ പീനിയും
അതെന്താ സംഭവം ആ അത് ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ
സറുപൊലത്തെയാണ് ലുക്കോപീനിയാ ഇതിന്റെ അളവ് കുറയുന്ന സമയത്ത് ഈ പറയുന്ന ബാക്ടീരേം വൈറസും ഒക്കെ നമ്മുടെ ശരീരത്തെ കടന്നാക്രമിക്കും കാരണം രോഗപ്രതിരോധശേഷി ഇല്ലല്ലോ
ഓ ഞാൻ ചോയ്ക്കട്ടെ അതിന്റെ അവസ്ഥ എന്തുവായിരിക്കും അതിന് ട്രീറ്റ്മെന്റുണ്ടോ അത് ഈ ക്യാൻ ക്യാൻസർ കാണക്കന്നെ ലാസ്റ്റ് റ്റ് ചാൻസാണോ അത്
അല്ലല്ല അതിനുപിന്നെയും ചാൻസുണ്ട് കാരണം നമ്മള് ഡബ്ല്യു ബി സി കിട്ടുന്ന രീതിയിലുള്ള ഫുഡ്ഡുകളും മരുന്നുകളും എടു ത് കഴിഞ്ഞാ ലൂക്കോപ്പീനിയാ ഒരുവിധം നമുക്കു കൺട്രോൾ ചെയ്യാൻ പറ്റ് റ്റും കാരണം കൂറേ വെല്ലേ ഡബ്ല്യു ബി സിയാ
ഈ നമ്മുടെ ഈ ക്യാൻസർ എന്നുപറയുന്ന സംഭവത്തിന് ഇത്രയും ശാസ്ത്രലോകം വികസിച്ചിട്ടും അതിനൊരു കൺ കൺസിസ്റ്റായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല